ഹലോ ആ സുഖാരിക്കുന്നോ? ആഹ ആഹ് ആഹ് മഴയൊക്കെ ഉണ്ട അവിടെ
മഴ ഇണ്ടായിുന്ന് ഇപ്പ ഇല്ല ഇപ്പ നല്ല വെയില്
ആഹ് എവിടെ സ്ഥലം?
കൊല്ലം
ആണോ ആഹ് ആ പിന്നെ?
പിന്നെ കാപ്പിയൊക്കെ കുടിച്ചോ?
ആഹ് കുടിച്ചു കുടിച്ചു
ഉം
ആഹ്
മാരീഡ് ആണോ?
ആഹ് അതെ അതെ
ഞാനിപ്പ ഡിഗ്രി കയിഞ് നിൽക്കുന്നു
ആണോ അത് ശരി ഉം ഉം ഉം അപ്പൊ ചേച്ചി വിളിച്ചത് ഹ് ഹ്
ആഹ് ആഹ് ആഹ് അല്ല കതി അല്ല കുഴപ്പില്ല അയിന് ചിലവള്ള
അല്ല നമ്മള് മുതിച്ചേച്ചരിക്കണം ഹ്
ആഹ് ആഹ് ഹ് അത് ഹ് ഞാൻ ഇപ്പ ഡിഗ്രി കഴിഞ്ഞ് നിക്ക് പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് ണ്ടാർന്നു അതൊക്കെ കഴഞ്ഞു
ആഹ് ശരി മുതിച്ചേചിയായ് രണ്ട് കു ട്ടിലുണ്ട് ഒരാള് ന ഒമ്പതിലാണ് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ്
ആഹ് ഹ് ആഹാന്നോ അപ്പൊ വലിയ ചേച്ചിന്നെ
ഉം അല്ല പക്ഷെ നമ്മള് പറയുമ്പോ ആര് സംഭവം അറിയുമ്പോൾ ചേച്ചിക്ക് അറിയാൻ പറ്റുലാ ഉം ഉം പിന്നെ അവിടെ എങ്ങനെയാ ചായ കുടി കഴിഞ്ഞോ?
ആ ഇവിടെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്നു
ആഹ്
രാവിലെ ഇങ്ങനെ ഈ ചുമ്മാ പി എസ് സിയുടെത് ചേച്ചിക്ക് ഇങ്ങനെ വന്നു എക്സാമിന്റെ രജിസ്റ്റ റ്ററ് എനിക്ക അത് വന്നില്ല അത് എന്താന്ന് ഇങ്ങെ ആലോചിച്ചുകൊണ്ടിരുന്നതാ
അതെ പി എസ് സി എഴുതണ്ട ഏതാ എൽ ഡിയ?
ആഹ് എൽ ഡി അല്ല ഇപ്പൊ ഒരു സെർവന്റിന്റെ എന്തോ വന്നായിരുന്നു അപ്പം അതിന്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ പക്ഷെ അത് എനിക്ക് മാത്രം വന്നില്ല ചേച്ചി ക്ക് വന്ന് ഞങ്ങൾ ഒരുമിച്ചാ പക്ഷെ വെച്ചത്
ആഹ് ആയ്ശരി. ക്ലാസ്സിന് പോകുന്നുണ്ട?
ആഹ് ഞാൻ ഓൺലൈനായിട്ടുണ്ട് ഞങ്ങള ഇവിടുത്തെ ഒരു സാര്‍ നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതങ്ങനെ ഓൺല ഓൺലൈൻ ആയിട്ട് ഉണ്ടായിരുന്നു ക്ലാസ്. പക്ഷെ എന്താണ് എന്താത്? ഞാൻ ഇതിന് മുന്നേ എസ് മറ്റില്ല ആർമിയുടെ എസ് സി ജി ഡിയുടെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നായിരു ന്നു അപ്പം അതങ്ങനെ മൂന്നെണ്ണഴുതി ഒരെണ്ണം ഹൈറ്റ് ഇല്ലാത്തന് റിജക്റ്റ് ആയി അങ്ങനെ പിന്നെ പിന്നെ അത് എഴുതാതെ പിന്നെ പി എക്സി മ പി എസ് സി മാത്രം എഴുതിക്കൊണ്ടിരുന്നതാ
അഹ് ശരിയാ ഡിഗ്രി ആണോ ചെയ്തൊണ്ടിരിക്കനേ
ആന്ന് ഞാൻ ബിഎ ഹിന്ദി കഴിഞ്ഞു
അതെ ആഹ് ആഹ് ആ് ഹിന്ദി ആണോ
ആഹ് ഹിന്ദി മെയൻ എടുക്കുവ
അതെ അത് യ്ശരിയ ആഹ് ഞാൻ എയ്ട്ട് ടീച്ചർ ടീച്ചറായിട്ട് നോക്കുന്നു
ആഹ് ഡിഗ്രി കഴിഞ്ഞ ആണോ
ഡിഗ്രി കഴിഞ്ഞിട്ടില്ല സൈത്യശേരി ഡിഗ്രീന്റെ തന്നെയാണല്ലോ തുല്യതാ തന്നെയല്ലെ ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെ കു കുറെ ക്യാപ് ത്തിന് ശേഷം എടുത്തതാണ് കോഴ്സ്
ആഹ്
ഉം ഭൂഷൺ കഴിഞ്ഞു സൈത്യാചാാര്യക്കാാണ് ഇപ്പൊ എൽ പി വിഭാഗം പഠപ്പിക്കാം
ആഹ് കേയറു എന്നിട്ട് കേയറിയില്ലേ ചേച്ചി ഇവിടെ
ഇല്ല ഇല്ല അഹ് സഹിച്ചിച്ചരു എക്സാം ഈ ഓഗസ്റ്റിലാണ്
ആഹ് പക്ഷെ നമ്മൾ നമ്മൾ ഇവിടെ അങ്ങനെ ആഹ് നമ്മള ഇവിടെ അങ്ങനെൊന്നും കേട്ടിട്ടില്ല
ആണോ ആഹ് പിന്നെ എ ഡി എൽഡ പോയി കഴിഞ്ഞാല് പിന്നെ കെട്ടിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ സതിക്കാം
കേറാം ആഹ് ആഹ് അല്ല അപ്പം എൽ പി പിള്ളേരെ പഠിപ്പിക്കുന്ന കുറച്ചും കൂടെ ശമ്പളം ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് പക്ഷെ എൽ പിയില എല്ലാ ക്ലാസ്കിലും അങ്ങനെ ഹിന്ദി ഇല്ലല്ലോ
ആഹ് അത് ശരിയ ഇപ്പ അല്ല നാലാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ടിങ്ല്ലേ ഞങ്ങ ചേച്ചിയുടെ മൂക്കൊക്കെ ഉണ്ട്
എന്ന അവിടെ എത്തിട്ടില്ല ഈ ഭാഗത്തേക്കൊന്നും ആഹ്
മുതൽ ഹിന്ദി ഉണ്ട് ആഹ് ആയ ആല്ല ഉണ്ട്
ആഹ് ആ്ഹ് അത് ശരി ആഹ് അക്ഷരങ്ങള് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരി ചെയ്തോണ്ട് ഇരിക്കണ്ട്. ആഹ് പോയി പോയി അവരൊക്കെ ഒരാള് വല്യാള് ആറരഴുമ്പോഴേക്ക് പോകും, ട്യൂഷനൊക്കെ ഉണ്ടായ കാരണം. ചെറിയോള് എട്ടരഴുമ്പോഴേക്കും പോവും ഞാൻ ഇപ്പൊ ആശുപത്രിയില, കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയില അച്ഛനെ ഉഴിച്ചിലിന് അഡ്മിറ്റ് ആക്കിയപ്പോഴേ അപ്പോ അവിടെയാണ് ഇവിടെ വെറുതെരിക്ക ക്കുമ്പോ ഇങ്ങനെ വിളിച്ചു നോക്കിയത ഇൻക്കാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആരെയും വിളിച്ചിട്ട് കിട്ടുണുല്ല. കുറച്ച് നമ്പഴ്സൊക്കെ കണ്ടു.
ഓഹ്.
അങ്ങനെ വിളിച്ചു നോക്കിയതാ.
ആഹ് ചേച്ചി ഓൺലൈൻ ആയിട്ടണോ പഠിച്ചോണ്ടിരുന്നത്.
ആഹ് ആദ്യ ഞാൻ പോയിരുന്നു.
ആഹ്.
പിന്നെ ഹസ്ബൻഡിന്റെ അമ്മക്ക് തീരെ വയ്യേണ്ട കാരണം ഓൺലൈനായി.
ഓഹ് ആണോ.
ഇപ്പോ മരിച്ചു ആള് മരിച്ചു, ഈ സമ്മ് ഇങ്ങനണ്ട് പോയിട്ട് അടുത്ത സമ്മ് പോണം.
ആഹ് ആഹ് അതപ്പോ ഓൺലൈൻ എങ്ങനണ്ട് മനസ്സിലാവോ നമ്മുക്ക്.
ഓൺലൈനി പോവും അവര് ക്ലാസ് എടുത്ത് പോവും, പിന്നെ നമുക്ക് സമയം കിട്ടും. മ്പോ നമ്മള് കേറി കണ്ടാ മതി.
ഓ അപ്പോ അത് കൊറച്ച് നല്ലതല്ലേ, നമ്മുക്ക് ഫ്രീ ആയിട്ട് ഇരി ക്കുമ്പോഴേ പഠിക്കല്ലോ എക്സാം ടൈം ആയാലും നോക്കി ഇ ഭയങ്കര പാടായിര്ന്നു സിക്സ് സെമ്മിലൊക്കെ ആയപ്പോ മറ്റേ വൈവെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഓഹ് ഭയങ്കര കഷ്ടം. ആഹ് പ്രോജക്റ്റൊക്കെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഭയങ്കര ഇതായിരുന്നു പാസ്സാവോ പാസ്സ സാവോന്ന് വെച്ചാ വൈവെ മാത്രള്ളായി ബാക്കി നമ്മളെങ്ങനെലും പാസ്സാവും. വൈവെക്ക് നമ്മള് പറയുന്ന. ഞാൻ പി ജിക്ക് പോവാന്നും പറഞ്ഞിരുന്നതാ അപ്പഴത്തേക്ക് പിന്നെ വീ ട്ടില് കൊറച്ച് ഇതൊക്കെയായി അച്ഛന്ങ്ങനെ. ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് പോവാാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് കമ്പ്യൂ എഴുതിയാ കിട്ടും ഉം. അപ്പ ഞാ വിചാരിച്ച് അങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ആറുമാസം പോയി. പിന്നെ പി ജിക്ക് ഇനി അടുത്ത സമയായപ്പത്തേക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് ക്യമ്പ്യൂട്ടർ ക്ലാസ്ന്ന് കിട്ട ട്ടിലന്റെ കോപ്പി ഒന്നും ന്താ കിട്ടിയില്ലായിരുന്നു അപ്പഴത്തേ ക് പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചിനി. കൊഴപ്പല്ല എന്തേലും അടുത്തന്തെങ്കലും പഠിച്ചിട്ട് അടുത്ത സമയ ആകുമ്പത്തേക്ക് പോവാമെന്നുള്ള രീതിയിരുന്നാണ്.
ആ ഇതന്നെ ഈ ഇതിലെന്നെ പോയാതി ബേസ് ണ്ടല്ലോ കാ ഇന്ത്യ ത ബേസ് ണ്ടാവോണ്ടേ ഞാനും കൊറേ അങ്ങനിം ങ്ങനെ. ക്ക പഠ്ച്ചു കൊറെ കമ്പ്യൂട്ടർ ടീ ടീ സി പഠിച്ചു കൊറെ ഫാഷൻ ഡിസൈനിങ് പഠ്ച്ചു. കൊറെ ഇത് പഠിച്ചു ആ അങ്ങനെ എല്ലായിടത്തും ടച്ചെയ്തു പക്ഷേ ഒന്നിലും. ത്തിപ്പെട്ടിട്ടില്ലാന്ന് മാത്രം.
സ. അല്ല എല്ല എല്ലാത്തിലും ഒരു മേഖല പഠിച്ചിരിക്കുക ചെ എല്ലാ മേഖലയും പഠിച്ചിരിക്കുന്ന‌ നല്ല.
അതെ പക്ഷെ വു കയ്യിലൊന്നും വര്നില്ല. കയ്യിലുളളത് പോവുന്നേ ഉള്ളു ഉം.
ഇതിപ്പെ എത്ര രൂപയാ പഠിച്ചപ്പം പഠിച്ചിറങ്ങുമ്പോ നമുക്ക്. ഇതെത്ര രൂപയാവു പഠിച്ചെറങ്ങുമ്പം.
എന്ത മനസ്സിലായില്ല.
അല്ല പഠിച്ചെറങ്ങുമ്പ എത്ര രൂപയാവും?
ഓരോ സമ്മിന് ഏഴ് ഏഴായിരം രൂപ വെച്ചിട്ട്.
ആഹ് ആഹ്. ഇത് സ ഗവൺമെന്റിന്റെ ആണോ അതോ പ്രൈവറ്റ് ആയിട്ട് പോകെ.
ഗവൺമെന്റിന്റെ കീഴിൽന്നെയാ.
ആഹ് ആഹ് ആഹ്.
പ്രചാര സഭന്നൊക്കെ പറയും.
ആഹ് ആഹ് ചേച്ചി പ്ലസ് ടു കൈഞ്ഞിട്ട് നേരെ അതിനെടുത്തോ.
പ്ലസ് ടു കഴിഞ് ഡിഗ്രി പോയിരുന്നു ബി എ ഇംഗ്ലീഷ് ഏര്ന്നു ബി എ ഇംഗ്ലീഷ് സെ ക്കൻഡിഇയർ പഠിക്കുമ്പഴാണ് വിവാഹം വിവാഹം കഴിഞ്ഞ്. വിവാഹം കഴിഞ്ഞ് നോക്ക്യപ്പോ ആ പ്രഗ്നന്റ് ഒക്കെ ആയി. അപ്പൊ തിരെ റെസ്റ്റായി പോയി. സ്റ്റപ്പൊന്നും കേറാൻ പറ്റാതൊക്കെയപ്പൊ ഫുള്ള്. മ്മള കാലൊക്കെ എകർത്തി വെച്ച് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് കെടക്കണ രീതിയിലെര്ന്നു. പ്പ പിന്നെ ക്ലാസ്സിനൊന്നും പോയില്ല പിന്നെ മോളൊന്ന് വ വലുതായിട്ട് ആവട്ടെന്ന് വിചാരിച്ചു. പിന്നെ അപ്പഴേക്കും ന്റെ സിലബസൊക്കെ മാറി ബീയെ ടെ. ആഹ് അപ്പം പിന്നെ എനിക്ക്യൊരു പേടി.
അല്ല ഇപ്പ എനിക്ക് തോനുന്നു ഒരു കണക്കിന് നല്ലത്. പി ജിയും കൂടെ ഉണ്ടല്ലോ പി ജി പിന്നെ ഒരു വർഷം കൂടെ പോയാ മതിയല്ലോ.
ആഹ് അപ്പന്തെയ്തു ഞാനത് പോയിട്ട് യൂണിവേഴ്സിറ്റി പോയി ക്യാൻസലാക്കി. ന്നട്ടടുത്തെ ഇസ്. സ്റ്ററിക്കൊ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോയി പക്ഷെ പിന്നെ ഇത് കൊടുത്തതുംല്ലാ. പിന്നി അത്. കമ്പനി ടി ടി സി കമ്പ്യൂട്ടർ ടി സി സിക്ക് പോയി ഫാഷൻ ഡിസൈനിങ്ങിനാ അതാ ഞാൻ പറഞ്ഞത് വേണ്ടാതെ വെറുതെ കുറേ പഠിച്ച് വെച്ചിക്ക്‌
തയ്ക്കൊ എന്നട്ട് ഫാഷൻ ഡിസൈൻ തയ്ക്കുവോ ചേച്ചി
ആ തയ്ക്കും വീട്ടിന് അടുത്തുള്ളോർക്കൊക്കെ ഞാൻ തെയ്ച്ച് കൊടുക്കും എല്ലാം ചെയ്യും ഞാൻ ചെയ്യും പെയിന്റിങ് ചെയ്യും ഗ്ലാസ് പെയിന്റിങ് ചെയ്യും
ആ ഇവിടെ ഇവിടെയും ചേച്ചി ഇങ്ങനെ ചെയ്യും അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാ ആഹ് കൊച്ചും ചെയ്യും ഇങ്ങനെ ആഹ അതെ ഇവിടെ എനിക്ക് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് ഒക്കെ ഉണ്ടെ തയ്ച്ചൊക്കെ തരും ഫ്രീയല്ലേ നമ്മക്ക് നമ്മക്ക് പൈസ കൊടുക്കണ്ടല്ലേ
അതെ അതെ ആഹ് അത് മോളുടെക്കെ യൂണിഫോം ആയാലും മോന്റെ ആയാലൊക്കെ നമ്മളെന്നെ അണ്ട് ചെയ്യും പൊറത്തൊന്നും കൊടുക്കാറില്ല
ആഹ എത്ര രൂപ തയി തയ്ക്കുന്നതിനൊക്കെ നമ്മളെ ഇവിടെക്കെ നൈറ്റ് പിസിന് തന്നെ മുന്നൂറ്റിമ്പത് രൂപ ഒക്കെയാ അപ്പൊ തയ്ച്ചു കൊടുത്താ നല്ല ഇതാ
ആഹ എന്നാ ശെരി ഞാൻ അടുത്ത കൊളും കൂടി ഒന്ന് ഒരു കോളും കൂടി വിളിക്കാട്ടോ
ഒ ശരി ഏച്ചി
ആ ആ ശെരി ന്നാ